ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം
വെക്കേഷന് ഒക്കെയിട്ട് എന്താ ടൂറെന്തേലും പ്ലാൻ ചെയ്യ്ണ്ടോ
ഇല്ല എനിക്ക് എക്സാം ആണ് വെക്കേഷന് ആയിട്ടില്ല എക്സാം നടന്നോണ്ടിരിക്കാണ്
ആഹ് അത് കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യാനാവൂല്ലേ
ആഹ് ആഹ് അത് കഴിഞ്ഞിട്ട് ആഹ് എടക്കൊക്കെ പോവാറുണ്ട്
അതെ എവിടക്കൊക്കെ അടുത്ത സ്ഥലങ്ങളിലാ പോവാറ് അതാ ദൂരേക്കാ പോവാറ്
ഞാന് ഇപ്പ ഞങ്ങ ലാസ്റ്റ് പോയത് ഞങ്ങ ഫാമിലി കക്കാടം പോൽ റിസോർട്ട് എടുത്തിട്ട്
ആഹ് ആഹ് എതാ കക്കാടം പോയിലോ
ആഹ് കക്കാടം പോയില് ഞങ്ങള് ഒരു ഇരുപത്തിഞ്ചാൾക്കാര് മുപ്പത് ആൾക്കാര് എടുത്തിട്ട്
ഫാമിലിനാ
ഫാമിലി ഫാമിലി ഞങ്ങളെ കുടുംബങ്ങള് എല്ലാരും ടാവലർ എടുത്തിട്ട് അങ്ങനെ പോയി ഏഹ് ഇവിടെ അടുത്താണേ ഞങ്ങള് ഇല്ല ഞങ്ങള് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് പോയിട്ട് പിറ്റേന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് അങ്ങനെ പോരുന്ന രീതിക്കാണ്
ആഹ്
ഇട്ത്തീര്ന്നത്
ഇപ്പൊ പിന്നെ ഈ ഈ കാടുകളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ റിസോർട്ടുകളൊക്കെ
ആഹ് ആഹ് ആഹ് ഇതും അങ്ങനെ തന്നെയാണ് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള തന്നെയാണ് ഒരു മലന്റെ മലന്റെ ഒകെ അവിടെ ആട്ടുള്ളല് ആഹ് അവിടെ സ്വിമ്മിംഗ് പൂളും
കൊക്കേക്ക് ഇങ്ങനെ ചടാ അതൊക്കെ ഉണ്ടോ കയറ് കെട്ടിയിട്ട്
ഇല്ല അങ്ങനെന്നുല്ല അത്രക്ക് വല്യതായിട്ടില്ല ന്നാലും ആഹ് ഫുള്ള് വള്ളത്തിന്റെ ണ് സ്വിമ്മിംഗ്പൂള് പാർക്ക് ഇല്ലാ അതും വള്ള പ്പ വാട്ടർ പാർക്കളക്കെ ണ്ടാവുലേ അതുപോലെണ്ട് അതിന്റെ സൈഡ് ലൈനായിട്ട് ആഹ് റിസോ നമ്മക്ക് വാണെങ്കി അത് ഉപയോഗിക്കാം.
ആഹ് പൂളക്കള റിസോർട്ട് ആവൂല്ലേ? ആഹ് അപ്പ നല്ല രസാവും. വനത്തിന്റെ ഉള്ളിലക്ക ആവുമ്പഴേ ആഹ് ആഹ് എ ഇതുപോലെ ഞങ്ങള് ഊട്ടിൽക്ക് പോയപ്പോ ണ്ടായി അവടെ ഒരു പാർക്ക് ണ്ടാരുന്നു അവടെ കാ ണ് കായൽന്റെ ബോട്ടിങ് ഫസ്റ്റ്ക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം ബോട്ടിങ് അല്ലേ ചെയ്യണത് കായൽ ല്ലേ നീന്താന അറയാ ന്നാ പോലും സ്ത്രീയും വെള്ളോം പിന്നെ നമ്മുടെ ഫാമിലി മൊത്തായിട്ട് അതായത് ഒരു അഞ്ചാറ് പേരൊക്കെ ള്ള ഒരു ബോട്ടാണ് നമ്മളന്നെ അത്ങ്ങനെ ചൗട്ടിട്ട് വേണങ്ങനെ നീക്കാന്.
ആഹ്
ആഹ് അപ്പ ഫസ്റ്റേക്ക് കേറി കേറി രിക്കുമ്പോ ഭയങ്കര പേടിയായിര്ന്നു പിന്നെ കൊറേക്കെ ഇങ്ങനെണ്ട് ചു റ്റി വരുമ്പോ നമുക്ക് പിന്നെ എല്ലാവരും ണ്ടല്ലോ
ഉം
ആഹ് അങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട്ട്ടൊക്കെ തിരിക്ക്യാ അങ്ങനെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
രസല്ലേ?
ആഹ് രസാണ് ആകെ കൂടെ ആഹ് ഭയങ്കര പേടിയാരുന്നു ഒറ്റക്കി കാരണം ആഹ് വെള്ളം ഭയങ്കര പേട്യാ അത്പോലെ പ്പട് മറ്റേ നമ്മുടെ ബീച്ച്ക്കി പോയിണ്ടായിര്ന്നേ ബീച്ചക്കി പോയപ്പഴും അതെ അവടിപ്പോ ബീ ച്ചില് ബോട്ടിംഗ് വന്ന്ണ്ടല്ലോ ആഹ് അപ്പൊ കടല്ന്റെ നട് ക്ക് കൊണ്ടോയിട്ട് അങ്ങട് നിർത്തും അപ്പ ഭയങ്കര പേടിയാവും കാര്ണ അവടിം ഇവടിം കാണൂല്ല ഭയങ്കര പേടിയാവ. അന്നാച്ച് ങ്ങ് ഹസ്ബന്റിനെ കൊണ്ടയില്ല കുട്ടീനെ കൊണ്ടയില്ല. ഞങ്ങള് മാത്രായിട്ട് മതി ഞങ്ങളും ഫ്ര മറ്റേ അഒടെ വീട്ന്റെ അട്ത്ത്ള്ള കൊർച്ച് ഫ്രണ്ട്സ് ണ്ട് അവരും അങ്ങനെ അവര് ഭയങ്കര വായോ വായോ ന്നൊക്കെ ഒറ്റക്കി പേടിയ്ര്ന്നു ന്നാലും ഞാ അങ്ങനെ പോവൊക്കെ ചെയ്ത്. അങ്ങനെ അത് നല്ലൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ളരു താരുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിണ്ടോ?
ഞാന് എർണാകൊൾത്ത്ക്ക് പോയ ടൈമില് ചെയ്തിട്ട്ണ്ട് കായല്ല്. ങ്ങനെ ബോട്ട് യാത്ര ചെയ്ത്ട്ട്ണ്ട് ആഹ് കണ്ടൽ കാടും അങ്ങനെ കൊരങ്ങൻ ണ്ടാക്കിട്ടും അത് ണ്ടാവല്ലോ അങ്ങനെചെയ്ത്ട്ട്ണ്ട് ബോ
ആഹ് ഈ കണ്ടൽക്കാട്ന്റെ എടയിൽ ക്കൂടെ പോകുമ്പോ പാമ്പ്നക്കെ കാണോ?
ഇല്ല അങ്ങനെന്നും ണ്ടായിട്ടില്ല ക്ഷെ ന്നാലും ഒര്പാട് ത്രാ ഹ് കിളികളെക്കെ കാണാൻ പറ്റോ? മ്മുക്ക് വെള്ളത്തി ഇതാക്കണതും വെറൈ കിളിയാളും അതുപോലെ കൊറേ ഉള്ള്ക് പ്പം പോയാല് മീൻങ്ങളക്കെ ഇങ്ങനെ ചാട്ണതും
അതേ
അങ്ങനെയൊക്കെ കാണാ
ആഹ് അല്ല ഈ സീരിയൽസിലൊക്കെ ഞാ കണ്ട്ട്ടുണ്ടേ കണ്ടൽ ക്കാട്ന്റെ ഉള്ള്കൂടെ പോവുമ്പോ ആഹ് മരത്തിന്റെ മോൾകൂടെ ഇങ്ങനെ പാമ്പ്കൾ ങ്ങനെ കേറി പോണതേ
ഉം അയിന്റെ ഉള്ള്കൂടി ഒക്കെ അങ്ങനെ ബോട്ട് ഇങ്ങനെ പോകുനി. നമ്മളെ ഫോട്ടെടുക്കാനും ഒക്കെ അതുപോലെ ഉം ഉം നമ്മളെ യാത്ര ചെയ്യാനും താക്കും. ബോട്ട് യാത്ര നമ്മളെ കൊണ്ട് ന്നെ ചെയ്യിപ്പിക്കാലോ.
അതെ
ഉം
ആഹ് ഞാൻ ട്രെനില് പോകുമ്പോ ഇങ്ങനെ കണ്ടൽ കടുകളിങ്ങനെ കണ്ടിട്ടുണ്ട് ദൂരെരുന്നിട്ട് ഇങ്ങനെ അല്ല അപ്പോത്തെന്നെ നമുക്ക് കാണുമ്പോ ഇത് ഭയങ്കര ഒരു അത്ഭുതം പോലെ അല്ല നമ്മടെ ഏരിയയിലൊന്നും കണ്ടിട്ടില്ലല്ലോ നേരിട്ടി ട്ടും കാണല്ലേ കണ്ണിലൂടെ നമ്മളിപ്പോ എത്രയാണെങ്കിലും വീഡിയോസ് ഇരുന്ന് കാണുമ്പഴും നമ്മള് അത് സ്വന്തായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പഴും അത് വേറൊരു ഇതെന്നെയാണ് ആഹ് അങ്ങനെ യാത്ര ചെയ്യാനൊക്കെ നല്ല ഇഷ്ടള്ള അല്ല ആളാണല്ലേ
ഓ ഏറ്റും ഇഷ്ടള്ള പരിപാടിണ് യാത്
അതെ അല്ല ചെലരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോയിക്കുമ്പഴേ അവർക്ക് യാത് യാത്ര ചെയ്യാനൊന്നും താല്പര്യല്ല കാരണം വീട്ട്ത്തെ സാഹചര്യങ്ങളൊക്കെ കാരണും പിന്നെ പുറത്ത്ക്കൊന്നും പോണ അത്ര വലിയ താല്പര്യല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെള്ള ആളുകളൊക്കെ ഇണ്ടോ കൊറച്ച് സമം കിട്ടി കഴിഞ്ഞാ നമക്ക് യാ യാത്ര ചെയ്യണന്നല്ലേ തോന്ന കാരണം എപ്പോഴും വീട്ടിരിക്കുമ്പോ വീട്ടിലത്തെ ജോലി കു കുട്ടികളെ നോക്ക അത് മാത്രല്ലല്ലോ ജീവിതം ഇപ്പൊ ഞാന് ഇങ്ങനെ ചോയിച്ചപ്പോ ഒരാള് പറഞ്ഞ് ഏ അങ്ങനൊന്നുല്ല ഹബന്റ് ഇങ്ങനെ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യ്ണ ആളാണ് ആള് വന്ന കഴിഞ്ഞാൽ ആളുടെ കാര്യങ്ങൾ നോക്ക നോക്കാ കുട്ടികളെ നോക്ക ഏ പത്ത് നാല്പ്പത് വയസ്സായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് പറഞ്ഞ് ഈ ആഹ് ഈ വയസ് വേരെ ഇങ്ങനെന്നെരുന്നോ ചോയിക്കാണി എപ്പഴോ ചെറുപ്പത്തിലെങ്ങാണ്ട് എന്തോ ടൂറ് പോയിട്ടുള്ള ഒരു ഓർമ്മയേ അവര്ക്കൊള്ളൂ അത്രേ
ഉം യാത്ര വേറെരിതല്ലേ എത്ര പ്രായായാലും അ അതിന് ഇട്രസ്റ്റ് ഇല്ലോൽക്ക് വേറെരു രസാണ്
അതെ ചെപ്പോ ഫസ്റ്റ് പേടിയൊക്കെ ഇണ്ടാവും എന്നാലും വീട്ടുകാര് കൊറച്ച് സപ്പോട്ട് ചെയ്തിട്ട് പറയണ്ടല്ലേ ഇങ്ങനെ പോവാ വാവാ എന്ന് പറഞ്ഞിട്ട് കൊറച്ച് ഇതാക്കി കൊണ്ടോണ്ടെ എല്ലാവർക്കും ഓരോ ലൈഫല്ലേ ഒള്ളു
ഉം
കയ്യിണവരല്ലേ ഇക്ക് അത് കേട്ടപ്പോ ആകെ ഒരു വിഷമായിട്ടോ കാരണം നമ്മളൊക്കെ ഏ പേടിയണെങ്കിൽ പലപ്പോ ഞാൻ പറഞ്ഞില്ലേ പേടിയാണ് വെള്ളത്തിൽ പോവാങ്കിൽ പോലും അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നൃത്തുകാരനാണ് ഞാൻ പോയത് അല്ലെങ്കി ഞാനങ്ങനെ ഇരിക്കില്ല അപ്പൊ ഇൻക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ
ആഹ് ആഹ് ശെരിയാ ആണോ ഒക്കെ ഓരോരോ വെറൈറ്റി അനുഭവങ്ങൾ ഇണ്ടാവോല്ലോ ഓരോ യാത്രങ്ങനെ ചെയ്യുന്തോറും ഓരൊ പുതിയ എക്സ്പീരിയൻസാളല്ലേ
ആഹ് നമ്മള് ഇപ്പം പറയില്ലേ പഠിക്ക്ണ കാലത്ത് നമ്മള് ഓരോന്ന് പഠിച്ച് പഠിച്ച് നമ്മടെ ബുദ്ധീനെ വളർത്തിയെടുക്കണം പറയില്ലേ അതേപോലെ നമ്മള് ഓരോ കാര്യങ്ങള് കണ്ട് വേണ്ടെ ഇതാവാന്
ഓരോ അറിവും കാര്യങ്ങളും എല്ലാതും കിട്ടും ട്രാവൽ ചെയ്താലും അതൊരു
അതെ
നമുക്ക് പുതിയ കിട്ടണറിവ് ഒരു ഗവേഷണല്ലേ ഓരോന്ന പുതിയ സ്ഥലങ്ങൾ കാണ എന്നും അപ്പൊ നമ്മളെ സ്ഥലത്തന്നെങ്ങനെ നിക്കാൻ പറ്റൂലല്ലോ ഓരോന്ന്ങ്ങനെ ഓരോന്ന് പുതിയതായിട്ട എക്സ്പ്ലോർ ചെയ്യണ്ടേ
ആഹ് അങ്ങനെ ഇനിയിപ്പോ പോവാണെങ്കിൽ എങ്ങടാവും പോവുണ്ടാവ ആഗ്രഹള്ളത് എങ്ങടാണ്
ഇൻക്ക് ഫാമിലിട്രിപ്പ് പോവാന നമ്മള ഇനി ഒറ്റക്ക്മ്മ ഫാമിലി പോവുന്നകാട്ടിലും ഇഷ്ടം എല്ലാരു ആയിട്ടുള്ള ട്രിപ്പ് പോവാന ഇൻക്ക് കൂടുതലിഷ്ടം അങ്ങനെ ഞങ്ങള് പോക്കും ചെയ്യല് ഞങ്ങള് ഞങ്ങള് വല്ല്യ ഫാമിലിയാണ് ഇരുപത്തഞ്ച് ഞങ്ങള് കൊറേ ആൾക്കാര്ണ്ട്
ആഹ് ഇപ്പത്തെ ഫാമിലിനൊക്കെ ക്കെ പറയുമ്പോ അത്രയും നല്ല ഒത്തൊരുമോട് പോണത് അധികങ്ങട് കാണാൻ കഴിയില്ല അപ്പൊ അങ്ങനെള്ളതാണെങ്കിൽ അങ്ങനെ പോവാണ് നല്ലത് പക്ഷെ അതല്ലാണ്ടെയാവുമ്പോ ഈ തല്ലും വഴ കും അങ്ങനള്ള ആളുകളൊക്കെ കൂടെവോവ്മ്പോ നമുക്കത്ര ഇൻഡ്രെസ്റ്റ് ണ്ടാവില്ല്യ
ഞങ്ങള് പോയ എല്ലാ ട്രിപ്പും തേനെ ഒക്കെ ഫാമിലി ആയിട്ടാണ്
ആഹ് ഫാമിലി എപ്പഴും നമ്മുടെ കൂടെ വേണം ശെരിക്ക് അതിപ്പോ ഇഹ് ഈ ചിലരൊക്കെ കണില്ലേ സ്വത്തിന്റെ പേരിലൊക്കെ തല്ലൂടിട്ട് അങ്ങനനിന്നിട്ട് അങ്ങനെക്കെ ആഹ് അതൊക്കെ ശരിക്ക് വെറുതെണ് നമ്മെളെ ജീ നമ്മളെ ജീവിതത്തിലെന്താണ് ഏ റ്റവും വലിയ സ്വത്ത് ന്ന് പറയണത് നമ്മുടെ കുടുംബക്കാരും അതുപോലെ നമ്മള് കൊടുക്കുന്ന നിമിഷങ്ങളും സന്തോഷള്ള നിമിഷങ്ങളൊക്കെണ് നമ്മുടെ കാലം കഴിഞ് കഴിഞ്ഞഴിഞ്ഞ പിന്നേം ഈ സൊ ത്തിന്റെ ഇതിനൊക്കെ വേണ്ടി തല്ലൂടീട്ടെന്താ കാര്യം ഇതമ്മള് പോവുമ്പോ കൊണ്ടൊവോന്നില്ലല്ലോ
ആഹ്
അങ്ങനെ കൊറേ വിവരല്ലാത്ത കുറെ ആളുകള്ണ്ടേയ് അത്കാരണാണീ ഈ കുടുംബങ്ങളെ ക്കങ്ങനെ തകർന്നു പോണത്
ഉം ഉം ഒത്തൊരുമ വേണം എല്ലാ ടൈമിലും അവിടെ സന്തോഷം ഒള്ളു ഉം
അങ്ങനെ പിന്നെ ഞാനെനിക്ക് മലേഷ്യക്കൊക്കെ പോണംന്ന് നല്ല ആഗ്രഹണ്ട് നടക്കോ ആവോ മലേഷ്യ അതുപോലെ തായ്ലൻഡ് ആഹ് അല്ല ഇപ്പൊ കൊറെ പേരൊക്കെ തഴ്ലാൻഡിക്കൊക്കെ പോണ് പോണ് ണ്ടേയ് നമ്മള് പണ്ടൊക്കെല്ല വിചാരിച്ചാര്ന്ന് ശോ എങ്ങനെപ്പ അങ്ങടൊക്കെ പോവാ അത്രയും നല്ല ക്യാഷ് വേണ്ടെ
തല്ലേ
ആഹ് ഇപ്പ അതൊന്നും വിഷയല്ലാണ്ടയുള്ളൂ ആഹ്
പോക
അതെ അല്ലപ്പൊ ഓരോ മറ്റേ ത്ണ്ടല്ലോ ഏഹ് ഓര് ബുക്ക് എന്താ പറയാ ഓരോ റിസോർട്ടുകളെന്നെ അവര്ക്ക് കൊണ്ടൂവാള്ളെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ആഹ് പാക്കേജായിട്ട് ആഹ് അങ്ങനെ അതിനും ആഹ് അതുപോലെ അത്രെ എമൗണ്ടൂല്ല്യേ ആഹ്
ഫുള്ള് കവറെയ്യ്ണ കുറെ
ആഹ് അല്ല അങ്ങനെ പോവാണ് ച്ചാ നല്ലതാണ് കാരണം നമ് ക്കാഏരിയൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇവരിങ്ങനെ കൊണ്ടോവ്ണ്ടിച്ചെങ്കെ നമുക്ക് അഹ് നല്ലകാരിയൊക്കെ ആണേനി
ആഹ് ആഹ് അത് നല്ലാണ് ന്നെ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളൊക്കെ വിസിറ്റും ചെയ്യാ ഓൽക്കാവുമ്പോ ഒരു തൊക്കെണ്ടാവും ഒര് മാപ്പ്ണ്ടാകും ഓലാതില് ആഹ് ട്രാവൽ ചെയ്യണ നല്ലതാണ് എത്രയാലും സന്തോഷം തെര്നെ കാര്യല്ലേ മനസ്സൊന്ന് ഫ്രീ ആവാനും കാവ്മ്പ അത് നൊക്കെ നല്ല കാര്യമാണ് ഉം
പിന്നെ മേ
ഏഹ്
ക്കാണ് ന്നാ പറഞ്ഞ്ല്ലേ
എങ്ങനെ ക്ലിയറില ഹലോ ഹലോ
ക്ക്ല്യെ
ഹലോ
കേക്കണില്ല്യേ
ആഹ് ഇപ്പ കേക്ക്‌ണ്ട് നേർത്തെ കേട്ടില പറഞ്ഞത്
ആഹ് മാരിഡാണോ ചോയ്ക്ക
അല്ലല്ല
അതെ കഴിഞ്ഞാ പിന്നെ കപ്പിൾ ട്രിപ്പ് ക്കെ പോവാലോ മലേഷ്യക്കും
ആ അതെ അയ്നൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ടനറെ കിട്ടണം.
അതെ പർണറെ കിട്ടട്ടെ അപ് അപ്പൊ എന്താലും ട്രിപ്പ് ഒക്കെ പോയിക്കോളോണ്ട്‌ട്ടോ പണ്ടത്തെ കാലൊന്നല്ല
ഹാ കതെ
ആ ഉം അല്ല നമുക്ക് ആ ഒരു ടൈമിലേ കിട്ടുള്ളേ നമ്മള അത് കഴിഞ്ഞയ്ഞ്ഞാ പിന്നെ ഔ അന്ന് പൂവാർന്നൂന്ന് തോന്നും അങ്ങനെ കൊറെ
ഫാമിലി ആയി അയ്ൽ ഇൻവോൾവ് ആയി ഒരുപാട് കാര്യങ്ങള്
അതെ
ഉം
ന്നാ ശരിയടാ വിളിക്
ആ ആ